ആ
ഇതാ അവിടെ ഇണ്ട്
അന്നെ കണ്ടിട്ട് എത്ര കാലായി ജ്ജോവ്ടെണ് ഇറങ്ങിക്കൂടെ മാ പേരന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാതെ ഒന്ന് പോറത്തറങ്ങ ഇപ്പൊ പറയാന എല്ലർക്കുംരു കാരണമാണ്
മഴെണ് തണുപ്പാണ ന്നൊക്കെ
ആ അന്ന പഞ്ചായത്തിലൊന്നും കണ്ടില്ല ആ ഇലക്ഷന്റെ ടൈമന് കൊറേ ഉണ്ടായി നല്ലാതെ പിന്നെ കണ്ടീലല്ലോ
പെരൽ ഒതുങ്ങിയിരിക്ക
വീട്ട്ക്ക് വരവ് ല്ല
പ്പൊ ഈ തണുപ്പായിട്ട് മൂടി പോഴച്ച കിടുക്കല്ലേ ഉമ്മക്കും ഉപ്പക്കും കൊഴപ്പൊന്നും ഇല്ല പേരേക്ക് വെർ ണം വിചാരിക്കണ്ട്
മ് മക്കളൊക്കെ പാടെന്താ അടിപൊളി മോ നാട്ടത്തെ ഒരവസ്ഥ നിങ്ങളെ നാടായത കൊണ്ട് എനിക്ക് കുറ്റം പറയാൻ പറ്റൂലല്ല അത്തര അടി പോളി വെള്ളം കട്ടിക്കണെ സ്ഥലം
മ് ഞങ അയിനൊക്കെ ഞങ്ങള
ആ ഞങ്ങളല്ല ഞങ്ങളല്ല ഇന്റെ സ്ഥലം അന്റെ സ്ഥലം ചീഞാടി കേട്ക്കാ
എന്നാലും വെള്ളം കാണലോ
ആ താണ് പ്രശ്നം എപ്പഴും വെള്ളം കണ്ടാണ്ടിരിക്കാ ഞങ്ങളവിടെ വെള്ളം കുറച്ച് കാണണം എല്ലാം ത തല താത്തണം കെൻറ്റ്ക്ക് എന്താ കോഴിക്കളൊക്കെ പാട് കോയിക്കള് ണ്ടാ
മ് വടെണ്ട്
വളർത്തണം ന്നൊക്കെ പറഞ്ഞിട്ട്
അതൊക്കെ ഞാൻ വേറെ നാടൻ കോഴികളൊക്കെ വളർത്തണ്ട്
ത്ണ്ടാ
മ്
ഏ അല്ലാ ആത് പറഞ്ഞ ചെറിയ കോഴിക്കുട്ടികളെ വാങ്ങീട്ട്
ആ അതും വാണ്ടാ ആ പരിപാടി ശരിയാവൂല
അത് മഴത്താണെങ്കി എല്ലാം പണിട്ടും കാരണം ആഐത്തിങ്ങക്ക് ഈച്ച യും കറയേ പണിണ്ടായി
കിട്ടും അങ്ങനെ അതൊക്കെ വിറ്റാലൊക്കെ ഇങ്ങനെ പൈസക്കെ
ഓ പണക്കാരിയായാ അതന്നെയാണ് നിങ്ങ വിളിക്കാത്ത ഇല്ല അപ്പ വെറുതല്ല ഓ നാല് മുട്ടന്റെ വരുമാനം കിട്ടിയപ്പോ അനക്കിന്നെ വേണ്ട പോയി പണിയോക്ക് ഏതായാലും
ഒന്ന് ഞാൻന്റെ കോയിക്കോള അതാ അവിടുന്ന് കൂവി വിളിക്കണ്ടല്ലോ
ഏഹ്
അന്റെ കോയി ക്കള് കൂവി വിളിക്കണ്ട് ഈയ ഒന്നും തിന്നാ കൊടുക്കല്ല തോന്നണ്ട്
പറക്കണ സെയ്സളാണ് ഇന്നൊക്കെ കൂട്ടിലിട്ടാ വളരുവോ ഓൽക് വെയില് കണ്ട പോർത്ക്ക് എറങ്ങണം
മ് മ് മ് മ്
അടുക്കളയിലാണേ
ഉം എന്തൊക്കെ പണി എന്താ മീൻ കിട്ടി ആ വിളിച്ചിട്ടില്ല മീൻ എന്താ കി ട്ടിയതാ ചിക്കൻ വ കോഴി വാങ്ങിച്ചാ
കോഴിയന്നല്ല മീച്ചെമ്മീൻ ഇതുവരെ കോഴി ഉണ്ടായിരുന്നു മോന ഇവിടെ ഇണ്ടായിരുന്നു ഓനുണ്ടായപ്പോ പിന്നെ ഇത് അവനക്ക് പനായിട്ട് വന്നന്
ആ ആ ആ ആ കൊറവില്ലയേ
കാൻചിലെ
കുറുമ്പടി കൊണ്ടേ കാൻചി ഹോസ്പിറ്റൽ കാൻച്
ആഹ് ആഹ് ആഹ് ആഹ് -
പിന്നെ എന്തൊക്കെയ ഉണ്ടടി നിൽക്കാൻ വരുന്നു വന്നീര പെരുന്നാക്ക് വന്നീര-
പരുന്നാക്ക് വന്നതാ പിന്ന വന്നിട്ടില്ല-
ഓോന് പോയാ എന്റെറെ ആങ്ങളെ മൂത്ത രണ്ടാ മൂത്ത ആങ്ങളെ പോയാ-
ഇല്ല ഓ അപ്പ തന്നെ പോണില്ലാണിനി- പത്തിരുപത്തി മൂന്ന് വയസ്
അപ്പംഞ്ഞി ഇവിടെ എന്താ?
ഞി ഇവിടെ കൊറച്ച് നിക്കട്ടെ അറിയാ വണ്ടിയേറ്റോ ഉണ്ടല്ലോ -
എന്ത് വ വണ്ടി-
ഓട്ടറ്ഷേറ്റ്-
പ്രാരാബ്ധങ്ങൾ ഒന്നും ഇല്ലൃല്ലോ?
ഇല്ലൃ ഇല്ലൃ-
പേരെണ്ടാക്കിയാ-
അതൊക്കെ വി അതൊന്നും അതൊ- വീടിട്ടാ വന്ന്ക്കണേ-
പിന്നെ സമാധാനുണ്ട്-
ആഹ് അപ്പൊ ഇന്നെ ഇ കുട്ടികളായിട്ട് കൊറച്ച് ഇടെ നിക്കലോചിച്ചിട്ടാണേ-
ആഹ് അപ്പൊ കൊഴപ്പില്ല പ്രാരാബ്ദങ്ങളും പിന്നെ മക്കളെ കല്യാണം കേൾക്കാായിട്ട് ചെറിയതല്ലേ-
അതെ പിന്നെ എന്താ വെച്ചിട്ടാ പെണ്ണ് കെട്ടിട്ട് ആ ര രണ്ട് മൂന്ന് മാസം കഴിഞ്ഞേക്കും പോയതാണ്-
ആ അതന്നെ അന്നാറയത്-
ആഹ് ഇരുത്തിമൂന്ന് വയസ്സായിക്കെ പോയിക്ക-
ശരി ഇരുപത്തിമൂന്ന് വയസി പോയതാണ് - എന്താണ് ആതിനെന്ത ചെറുപ്പല്ലേ വീടായി എല്ലാം- ഇപ്പൊ ഓട്ട്രിസ സെൻററിപോണില്ലൃ -
ആ-
ഞാൻ തന്നെ ആ വായിക്കുമ്പൊ കൊറ വക്കണ ആ ബ ബാക്കിലെ വീടാന് കാര്യളെ ആ- ബാക്കിലെ വീട് താനത്തെേ-
ആഹ് ആഹ് ആഹ് ആഹ്-
ഞങ്ങൾ പോയത് വെള്ളക്കെട്ടിന്റെ ടൈമാണ്-
ആഹ് ഉം-
ആഹ് ആ-
ആരാ വന്ന്- ഹലോ- ഹലോ- എലോ- കേക്കണില്ലല്ലോ ആരോ വന്ന്- ഹലോ- എലോ-